നമസ്കാരം ഹലോ കേക്കുന്നുണ്ടോ
കേൾ കേൾ ല്ലയാ
ആ ഉണ്ട് റേഞ്ച്ത സ്ഥല
ഇതക്കെുണ്ട് പൈഞ്ച്ണ്ട്
ആഹ പറയൂ നല്ല വിശേഷം ചായ കുടിച്ചോ ആഹ സുഖാണ് ആഹ ശരി പുതി ആാലയ ഞാൻ മറന്നു എനിക്ക് നോമ്പില്ല
ആഹ ആഹ
ആ പിന്നെ എന്തൊക്കെയുണ്ട് കുട്ടികളൊക്കെ എവിടെ
ക്കെ കുടിച്ചിണം ക്കൊക്കെ കൊടുത്തക്ക എനിക്ക് നോമ്പായത കൊണ്ട് പിന്നെ
ആണോ ആഹ ഇന്ന് ലീവ്യതുകൊണ്ട് ഇങ്ങനെ അവധിയ ആയത്ൊണ്ട് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല ലയിക്കല്ലേ ഏ പറയ്‌
നിങ്ങള് നിങ്ങള് നിങ്ങള് നിങ്ങള് നഞെറ്റില്ല സ്ഥലത്ത് പോയി നക്കുവോ
ഉ
ആഹ ഹലോ ഹലോ ഹലോ പറയൂ ഹലോ
ഇല്ല ഇല്ല ചെറിയൊരു
ആഹ ആഹ കുഴപ്പല്ല നിങ്ങളിപ്പോൊ എന്താ ചെയ്യണത്
ഞാന്
ഹലോ നിങ്ങളിപ്പ എന്താ ചെയ്യണേ
ആഹ
ആഹ് പറയൂ ഹലോ പറയൂ ഹലോ ഹലോ
ഹായ് ഹാബ്
ഹലോ കേക്കുന്നുണ്ടോ ഹലോ കേക്ക്ട്ടോ
ഹലോ
ആഹ പറയൂ
ലോ ഉ എന്ത്ക്ക ക്കെ പണിയൊക്കെ കഴിഞ്ഞാ വിട്ടത്ത് പണിയൊക്കെ കഴിഞ്ഞ
ആഹ അതാ പണിയൊക്കെ കയ്ഞ്ഞ ഇവിടെ ഇരിക്കയാ
ഉം കുളിയൊക്കെ കഴിഞ്ഞ?
ഇല്ല ഏ പണി കഴിഞ്ഞ ഇവിടെ ഇരിക്കുന്നത ഉള്ളൂ.
ചോറും കറിയൊക്കെ ആയില്ലേ? എന്ത കറി എന്ത കറി എന്ത
കറി ചിക്കൻ കറി ഉണ്ട് നിങ്ങൾക്കോ? ഹലോ? ഹലോ? ഹലോ ആ നിങ്ങള്
ഇപ്പ നല്ല റേഞ്ച് ഒക്ക ഉണ്ടല്ലോ.
ആ റേഞ്ച്ണ്ട് പറയി പറയി എനിക്കാ തോന്നുന്നു ഇല്ലാത്തത്. നിങ്ങള് കല്യാണത്തിന് വരുണ്ടോ? കല്യാണത്തിന് വരുണ്ടോ ഇന്ന്?
കല്യാണത്തിന്
ടല്ലേ?
ഇല്ല ഇല്ല്യ.
അതെന്താ പറ്റിയേ നോമ്പ് ആയതുകൊണ്ടാണോ?
ആ ആ ഞങ്ങൾക്ക്ന്ന് നോമ്പല്ലേ. അപ്പൊ കല്യാണത്തിനൊന്നും വരാൻ പറ്റൂല്ല നിങ്ങള് പോയാ കല്യാണത്തിന്?
ഇല്ല ഞങ്ങള് പോവാ നിക്കണേള്ളൂ.
തന്നെ. പിന്നെ കൂടെ ആരൊക്കെയുണ്ട് കൂടെ ആരൊക്കെയുണ്ട്?
കൂടെ ഞാൻ ഒറ്റക്കേ പോണള്ളൂ ഒറ്റക്കേ പോണള്ളൂ. വൈകുന്നേരത്തേക്ക പരിപാടി.
ആ ആ ആ ഞങ്ങൾക്ക് വൈകുന്നേരം വന്നാ ശരിയാവില്ലല്ലോ. കല്യാണത്തിന് വന്ന് നോമ്പ് തുറക്കാനുള്ളതല്ലേ അതുകൊണ്ട അല്ലെങ്കി ഞാനും വന്നീന്ന് വേറെ എന്തൊക്കെയ എന്നിട്ട് എപ്പഴാ ഇനി തിരിച്ച് ഇങ്ങട് പോ വരാൻ ഇനി എങ്ങനെ വരിക?
വൈകുന്നേരത്തൊക്കെ പരിപാടി പറയണ്ട അപ്പൊ തിരിച്ച് ആരെലൊക്കെ കൂട്ടാൻ വരും അല്ലെ വണ്ടിക്ക് ഏൽപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുണ്ട്.
ഉം ഉം വീട്ടന്ന് വേറെ ആരും വരണില്ല അപ്പൊ?
ഇല്ലല്ല ഓരൊക്കെ വേറെ വൈക്ക് പോവാണ്ടേ ഓരൊക്കെ കറങ്ങാൻ പോവാ നിക്ക.
തന്നെ.
ആ നിങ്ങളന്ന് നിങ്ങളെന്താ പരിപാടി വീട്ടിൽ തന്നെ ഇരിക്കാലാ.
അങ്ങനൊന്നുല്ല സ്കൂള് ഇല്ലാത്തന്നൊക്കെ പുറത്തക്കെ പോക്കണ്ട് പക്ഷെ ഇന്ന് ഇപ്പ പറ്റൂല. ഇന്ന് എന്തായാലും നടക്കൂല ഇന്ന് മക്കളാ മക്കള് ഒരാള് ആറാ ക്ലാസ്സിലാണ് ഒരാള് പന്ത്രണ്ട്ലാണ് പന്ത്രണ്ട് കെഴിഞ്ഞ്പ്പൊ
ഉം പന്ത്രണ്ട് കഴ്ഞ്ഞ്ട്ട് ഇഞ്ഞെന്താ പരിവാടി?
ഉം ഇഞ്ഞെന്താ പരിപാടിന്നർഞ്ഞാ ഓൻക്കെന്താ ഇഷ്ടം അതിന് ഓന് ഇങ്ങനെ പോകും കൊടുത്ത് ക്ക്ണ് ന്നർണ്. അപ്പ അയ്നന്സരിച്ച് ഓന് പോവൊള്ളു.
നിങ്ങളെവിടെ സ്ഥലോം?
സ്ഥലം തീരൂര്.
ആഹ്
വേറെന്തൊക്കെയ?
വേറെ നല്ലതന്നെ.
ഉം ഏഹ് കുളി എല്ലതും കഴിഞ്ഞ്. ഞാന് ഇന്ന് ക കൊർച്ച് ഇസ്തീ ഇസ്തിരി ഇടാണ്ടായ്നി.
ആണോ ആഹ്
അപ്പ അതൊക്കെ ഇസ്ഥിരിട്ട്ണ്ടാക്കി മക്കളൊക്കെ മക്കള് ണ്ടടെ ഇരുന്ന് കളി
അഹ് ആഹ് വയ്ന്നേ
കാർഡില്ലെ. വൈകുന്നേരത്ക്ക് ഇന്നലെ പത്തിരിയൊക്കെ ഇണ്ടാക്കിനി. ഇന്ന് ഇഞ് പത്തിരി ണ്ടാക്ണില്ല. മട്യായ്ട്ട് ശരി ആഹ് പൊരിച്ചക ടി ഇന്നലെ ഉള്ളിവട പിന്നെ ഉരുളങയ്ങ്ങിന്റെ ക്കെണ്ടാക്കീനി. ഇന്ന് ക്കിറ്റാ. അങ്ങനെ എന്തെലും സമൂസ അങ്ങനെ എന്തെങ്കിലു നക്കെ ണ്ടാക്കണം.
അഹ് ആഹ് ഇങ്ങളെ ഭർത്താവെന്താ ചെയ്യ്ണേ?
ഭർത്താവ് കടേലാ ഡൈവറായിട്ട്.
ആണോ എന്ത്? ഓട്ടോ ആണോ.
ഇല്ലല്ല ഓട്ടല്ല പിക്കപ്പ് പോൽത്ത വണ്ടി.
ആഹ് ആഹ്
ഉം അപ്പ ഇന്ന് ഇഞിപ്പോ എന്തെങ്കിലും കടി വാങ്ങെ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലൊക്കെ വെക്കണം. പത്തിരിപ്പണിക്ക് വെയ്യ എന്തച് ചെറിയൊരു തലൊറ്റലും
ആഹ് ആഹ് കടി വാങ്ങ്യാ പിന്നെ ആ അത്രേ സമയം ലാഭായല്ലോ. ല്ലോല്ലേ
അങ്ങനെ ല്ല നമ്മള്ണ്ടാ ക്കലെന്നെണ് ഇന്ന് ഞ് പൊറാട്ടേ അങ്ങനെ ന്തെങ്കിലൊക്കെ വാങ്ങട്ടെ വെയ്യ അത്കൊണ്ടാണ് ഇല്ലെങ്കി അമ്മാ മാങ്ങാലൊന്നുല്ല ഒര്ക്കട്യൊന്നും ഞാൻ വാങ്ങേല ഞാണ്ടാക്കാലെന്നെണ്.
ആണോ?
ക്കണ്ടല്ലോ അതെന്നെ ണ്ടാവൊല്ലോ വള്ളം
ഒന്നുല്ലല്ലോ
ഉം ഇന്നതൊന്നും മാണ്ടല്ലോ അപ്പൊ പിന്നെ മോൻക്ക് കഞ്ഞി വെച്ചൊട്ത്ത്ക്ക്ണ്. പിന്നെ അവന് പഴം തിന്ന് ഒര്ക്കെ രാ വിലെ നേര്ത്തെ ഇന്ന് സ്കൂളും മദ്രസുല്ല നേരത്തെ എണീച്ച്ക്ക്ണ് ആഹ് ഏഹ്
മൂന്ന് മക്കളാ?
എങ്ങനെ?
മൂന്ന് മക്കളാണോ? ഓഹ് ഓഹ് പിന്നെ ന്നട്ട്
എന്ത് സുഖായി പോവ്ണ്ട്.
ആഹ് കുടുംബക്കാരൊക്കെ എവിടെള്ളത്?
ഇവടട്ത്തെന്നെണ്. ഉം ഇപ്പ ആര് കൊർച്ചീസായിക്ക്ണ് എല്ലാരും വന്ന്ട്ട്. ഇബടട്ത്തൊരു കല്യാണണ്ടായിണ് അപ്പൊ ല്ലാരും കല്യാണത്തിന് വ പിന്നെ പോരാത്തയ്ന് ഇവട്ത്ത്ത്താന്റെ മോളെ കുട്ടിന്റെ പരിപാടി ഉണ്ടായിരുന്നു പ്രസവിച്ചിട്ടേ ആ പരിപാടിക്കും വന്നി അങ്ങനെയൊക്കെ വരുമ്പോ എല്ലാരും ഇവിടെ വന്നു ഇപ്പ തലേൽ നിന്ന് അങ്ങോട്ട് പേരുും്പോടന്നും ആഹ് അപ്പൊ രസമാണ് ഇ പിറ്റേന്ന് എല്ലാരും പോകു അതൊക്കെ തന്നെ പിന്നെ ഞങ്ങ അണ്ട് പൂക്കണ്ട് കിട്ട മലർച്ചിലെങ്കി അവര് അവ വിളിക്കണ്ട് മദർസ് ഇല്ലല്ലജ പോണ ഇല്ലല്ലോ അങ്ങോട്ട് പോരാ കുട്ടികളൊക്കെ എറ്റ് പിന്നെരു ഒരു താൻന്റെ വീട്ടിന്റെ അടുത്ത് വലിയ കുളക്ക ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോ് പോ ണ്ട് മെ ഡ്രസ്സ് ഇക്കെ കയറ്റാങ്ങ് പോവും അപ്പ അവിടെ കുളിക്കാനും ഒരു താത്താന്റെ പ ഒരു താന്റെ പേരന്റെ അടുത്ത് ഇതേപോലെ പുഴയൊക്ക ഉണ്ട് അ അങ്ങനെയൊക്കെ പോയിട്ട് കുളിച്ചൊക്കെ എല്ലാരും കൂടെ പോയി കുളിച്ച് പിന്നെ അവിടന്നൊക്കെ ചോറൊക്കെ വെച്ചിട്ട് പിന്നെ രാത്രി ങ്ങടെ തിരിച്ച വരും ആ ആഹ വലിയ കുടുംബം
ആ ആ പിന്നെ ഇന്നലെ ഇന്നലെ ക്ലാസ് ന്നെ
ആഏ എന്നല്ലുണ്ട് ഇനി ഇന്നത്തേന് പകരം നാളുണ്ടല്ലോ ഇ ക്ലാസ്സ്
എ കുട്ടികളൊന്നന്നും പോകൂല ലീവ് ആക്കൂ
ഇ ഇന്നാൽത്തന്നെ ഇല്ലയ ഇന്നാൽ തന്നെ ഇല്ല ഇലത്തന്നെ ഇല്ല കുട്ടികൾ ക്ലാ
ഉ
നത്തന്നെ ക്ലാസ് ഏ എങ്ങ
കേക്കില്ലേ അതും ഹലോ ഹഹ ഹലോ കേക്കുന്നുോ ഹലോ ഉ
കേൾക്കണില്ലേ ആഹ കേൾക്കണ്ട് പ കേൾക്കണ്ട്
ഹലോ ഹലോ നിാക്ക ന മുച്ച മാമ കൊടുത്തു കൊടുക്കുകയാണ്